ഹലോ
ഹലോ കേക്കുന്നുണ്ടോ
ആഹ് ആഹ് കേക്കുന്നുണ്ട്
ഉം എന്താ വിശ് ആഹ്‌ സുഖായിട്ട് ഇരിക്കുന്നു അവിടോ
ആഹ് സുഖായിട്ടിരിക്കണു
എന്താണ് വിശേഷം എന്ത് ചെയ്യാരുന്ന്
ഏഹ് ഒന്നും ഒന്നും പണിയുണ്ടായിരുന്നില്ല വെറുതെ
ഇഷോ ആഹ് ഫുഡൊക്കെ കഴിച്ചോ ചോറ് കഴിച്ചോ
ആഹ് കഴച്ച്
ഇനിക്ക് ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ ഹലോ
ഏ എന്താ ഫുഡ് കഴിച്ചില്ലേ നിക്ക് കെണില്ലേ
ന്നില്ലേ
ആണ്ട് കേക്കണി ല്ലോ
ആഹ് എനിക്ക് കേൾക്കുന്നുണ്ട് ആഹ് കേൾക്കുന്നുണ്ടല്ലേ ഇടയ്ക്ക് വെച്ച് എന്തോ ഒരു ഇത് വന്നതാ ഞാൻ ചോദ ച്ച് ഉം പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡ്കഴിച്ചേ നിങ്ങള് കഴിച്ചില്ലേ
ആഹ് ഉം കഴിച്ച് കഴിച്ച് കഴിച്ചിട്ടിങ്ങനെ റസ്റ്റ് എടുക്കു ആയിരിന്നു ഉം ആഹ് മഴ ഇന്നില്ല ചെറുതായിട്ടൊന്നും പൊടിഞ്ഞ് അല്ലാതെ മഴയില്ല അവിടോ
ഓഹ് ഇവിടെ നല്ല മഴയാണ് ന്നൊക്കെ
ആണോ
ആഹ്
ഉം ഇവിടെ ഇല്ല ഇന്ന് നല്ല തോർച്ചയുണ്ട് ഇന്നലെയും ഇന്നലെയും മഴയില്ലായിരു അവിടെ മഴയാണല്ലേ
ആഹ് ഇവിടെ ഇന്നലെയും ഇന്നലെ വല്യ മഴയൊന്നുമില്ല എന്നാലും
ഉം
കൊറച്ച് ഇണ്ടായിന്ന ഇന്ന് നല്ല ഇണ്ടായിരുന്നു
ഓ അപ്പം ഡ്രസ് തുണികളൊക്കെ ഉണങ്ങാനൊക്കെ പാടായിരിക്കുമല്ലോ
ഓ നല്ല പാടാണ് ഈ മക്കളില്ല കാരണേ അവർക്ക് ഒരു ദിവസം ഒ ത് മൂന്നും നാലും കോട്ടൊക്കെ ഉണ്ടാവൂല്ലേ
ഉം ശരി എത്ര പിള്ളാരുണ്ട്
നാൽ രണ്ട്പിള്ളാര്ണ്ട്
രണ്ടെ രണ്ടില്ല് ചെറുതാണോ കുഞ്ഞിതാണോ
കുഞ്ഞത് പത്ത് വയസ്സാണ് മൂത്ത ആൾക്ക് അതിന്റെ താഴെ ആറു വയസ്സ് ഉം ആഹ് രണ്ടു പേരും സ്കൂളിൽപോയ്‌ ഉം
ആഹ് സ്കൂളി പോയില്ലേ അപ്പൊ ഒറ്റക്കെ ഉള്ളോ വീട്ടി അതാരുണ്ട് ഉം ഉം ഉം ഹസ്ബൻഡ് ജോലിക്ക്പോയൊ അതോ പുറത്താണോ
പുറത്താണ്
ഉം ഉം ഉം പിന്നെ ഉം വെറെന്തുണ്ട് ചായൊക്കെ കുടിക്കൻ ടൈം ആയോ ഏഹ്
വേറെന്തെലും വർക്ക് ചെയ്യണണ്ടോ
ആഹ് ഞാനൊരു അക്കൗണ്ടിങ്ങിന് ട്രെയിനിങ്ങിന് പോക്കോണ്ടിരിക്കുവുക
ഓ
ഉം അടുത്ത് തന്നെ
ഉം ഉം
ഉം അല്ലെ ഇന്ന് ര ഇന്നലെ ഇന്നായിട്ട് ലീവായിരുന്നു ഞാൻ
ആഹ്
ഉം അതന്നെ ഇങ്ങനെ ഇരിക്കായിരുന്നു ഉം പിന്നെ ഉച്ചക്ക് ഒറ ക്ക ഒന്നുല്യ. ഉറങ്ങുവോ?
ഉച്ചക്ക് ഉറങ്ങൊന്നില്ല.
ഉം ഉം പിന്നെ എന്തുവാ പരിപാടി
ഏ അങ്ങനെ ഫോണില്, ഫോണല്ലേന്ന്
ആ.. ഫോണൊക്കെ നോക്കി ഇരിക്കൂല്ലേ?
ആഹ്.. രാത്രി ഉറങ്ങൂലാപ് പിന്നെ.. പകല് ഉച്ചക്കറ്റെ ഉറങ്ങിയാല് രാത്രിക്ക് ഉറങ്ങാൻ.. ഉം, അപ്പൊ അത് കാരണം ഉച്ചക്ക് ഉറങ്ങണ്ടല്ല, പിന്നെ കള്ളീം കൂടുല്ലോ, വെറ്തെരി ക്കല്ലേ.
ഓ.. ഉറങ്ങു ആ.. പിന്നെ ഈ രാവി രാവിലെപ്പൊഴും പിന്നെ നേരത്തെ എണീക്കണ്ടേ? പിള്ളേരൊക്കെ വിടാ ൻ വേണ്ടിയിട്ട്.
ഓ.. ഹ് രാവിലെ നാലുമണി, അല്ലെങ്കിൽ ഉം നലരക്കാകുമ്പോ എണീക്കും, കാരണം മ പ്പൊവൾക്ക് മദ്രസില്ലേ?
ഉം ഉം ഉം ഉം, ആറ് മണിക്ക് പോണം. ഉ.. രണ്ടു പേർക്കു രാവിലെ തന്നെയാണോ?
ആ് രണ്ടുേർക്ക് ഉം രാവിലെ തന്നെ.
അ ആ്, അടുത്തെന്നെയാണോ? അതൊ കൊറച്ച് പോകാനുണ്ടോ?
കൊറച്ച് പോണം, ഒരു അഞ്ചു പത്ത് മിനിറ്റ് നടക്കേണ്ട ദൂരം.
ഉം അത്രേ ഉള്ളൂല്ലേ, ആ അത്രേ ഉള്ളൂ, ഉം ഓ അപ്പൊ ഒറ്റക്ക് പോവോ രാവിലെ?
ഇല്ല, ചെറിയ മകൾ ചെറിയ മോൾ ക്കെ ഞാന് ഞാ കൊണ്ടാക്കി കൊടുക്കണം.
അ ഓ ഓ ഓ, അല്ല മറ്റേ മൂത്തന്റോടെ ഒറ്റക്ക് പോവാൻ പറ്റത്
ഇല്ല, ഹ് ഹ് ഹ് പോവൂല, ഇപ്രാവശ്യം ചെറുതല്ലേ, ഒന്നാം ക്ലാസ്സ്ക്ക് ചേർത്തതല്ലേ. രാവിലെയല്ലേ പിന്നെ തണ് മഴിം തണുപ്പും പോകാനും മ
ഊ.. മ് മടിയായിരിക്കും. ഓ.. ഉം, അങ്ങനെ ഇന്നു ഇന്നു ഉണ്ടായി ഇനിപ്പ നാളെ കാണത്തില്ലല്ലോ മദ്റസ? ലീവല്ലെ, ഉം നാളെ അപ്പൊ കൊറച്ചേരം ഉറങ്ങാലോ?
ഞാഹ് ഹ് ഹേ അപ്പൊ മദ്രസ് സ്കൂള് നേരത്തെ ബസ് വരൂല്ലേ?
ഓ ശെരി, എത്ര മണിക്ക് വരും ബസ്സ്?
ഒമ്പത് മണിക്കൊള്ളു വര, എന്നാലും അവരോ നീപ്പിച്ച്..
ഉം ഉം. ഒരുക്കിയൊക്കെ വിടണ്ടേ ല്ലേ? ഉം.. ആ രാവിലെ അപ്പം എട്ട് ഒമ്പത് മണിക്ക് ബസ് വരും, അപ്പൊ എട്ടര എട്ടേ മുക്കാൽ ആടൈമൊക്കെ ആവുമ്പഴത്തേക്ക് ഒരുങ്ങി നിൽക്കേണ്ടേ?
ഒരുങ്ങി നിക്കണം, ആ.
ഊ... മ്അതാണ് ന്നെ ശനി ശനിയാഴ്ച ക്ലാസില്ലല്ലോ?
ശനിയാഴ്ച സ്കൂളില്ല. മദ്രസപ്.
ഉം, ആ മദ്രസ അന്നും ഹ് ഹ് ണ്ട് ശനി ഞായറു ഉണ്ടല്ലോ, അപ്പൊ രാവിലെ നീ ണല്ലോ ഊമ് മടി കരയോ സ്കൂളിലൊക്കെ പോവാൻ ചെറിയ ആള്?
ഇല്ല കര യൊന്നുല്ല, ചില ദിവസങ്ങളിൽ ഞങ്ങള് പോണില്ല അങ്ങനെ വാശിയൊക്കെണ്ടാവും.
പോണില്ല ന്നൊക്കെ പറഞ്ഞിട്ട്, മടിയല്ല പിന്നെഅത് ങ്ങന കളി കണ്ടരു പ്രായ അല്ലേ, അയില് പ്പോ നമ്മള് ങ്ങനെ കൊണ്ടോയി അവിടെ ഇരുത്തും ഹ് ഹ് ഹേ അവിടെ ഇരിക്കുമ്പോൾ..
ചെ അത് പിന്നെ, ശനി ആ ശനി ഞായർ വീട്ടിൽ നിന്നിട്ട് പിന്നെ തിങ്കൾ പോകുമ്പൊ മടിയായിരിക്കും.
നല്ല മടിയാണ് ആം, ഞമ്മള് സ്കൂൾ പോയിന്ന അന്നും.. ഉം അങ്ങനെ തന്നെയല്ലേയിനു, മടിയല്ലേയ്നു ഇപ്പ നമ്മളെ മക്കളും അങ്ങനെ തന്നെയല്ലേ. ഹ് ഹ്
ആഹ് ആ അത് ശെരിയാട്ടോ, നമുക്കും അങ്ങനെല്ലെ നമ്മൾ മറ്റേ വെക്കേഷനൊക്കെ ഉമ്മ വീട്ടിലൊക്കെ
എന്തെല്ലാം ആ ഉമ്മാരൊടൊക്കെ നൊണ പറയാ ന്ക് അവിടെ വേദനെ ണ് ഇവിടെ വേദനേണ് പറഞ്ട്ട് മ്മള്. ഹ് ഹ് സ്‌കൂള് ലീവാക്കിരുന്നില്ലേ?
ഉം, മെയിനായിട്ട് വയറുവേദന യാ യിരിക്കും പറയുന്നത്. ഹ് ഹ് ഹ
ല്ലോ അല്ല. പനിയൊക്കെ പറഞ്ഞാല് നമ്മുക്ക് തൊട്ടൊക്കുമ്പൊ ചൂടങ്ങനെ വയറുവേദനേം ഉം കാല് വേദനയും, അങ്ങനെഎല്ലാം എന്തെല്ലാം കളത്തരങ്ങൾപറ്ഞ്ഞ്ങ്ങാണ്ട്
ആഹാ അത പക്ഷെ പണ്ടത്തെ പേരെന്റ്സ് കുറച്ചുംകൂടെ സ്ട്രിറ്റ്അല്ലായിരുന്നോ നമ്മള്പിന്നെയൊന്ന്അയഞ് ത്തില്ലേ പിള്ളേര് കരയുന്നണുമ്പൊ ഇങ്ങനല്ലേ
അതെന്നെ
നമുക്ക് പക്ഷേ അതും പറ്റത്തില്ലായിര്ന്ന് ഒന്ന് ആലോഴി ചോക്ക്
ഉം.
ഉം അങ്ങനെയൊക്കെ ആം പിന്നെന്താവിശേഷം ചായൊക്കെഇനിയിപ്പം പിള്ളേര് വന്നിട്ട്ഇടുത്തോള്ളോ
ആ ചാ അവര് വന്നിട്ടുള്ളൂ ഇടും. നാലര ആവും അവര് വരുമ്പോളേ. അപ്പൊ അപ്പ തന്നെ ഇട്ട് വെച്ചാല്. ഉണ്ട് പിന്നെ മോന് ന്ന് ട്യൂഷന്ണ്ട് ഉം
ഓയു വന്നിട്ടിനി അതും പോണല്ലേ
ഉം.
ഉം. അടുത്താണോ?
ആ അത്കൊറച്ച്ണ് നടക്കാ ആ നടക്കണ്ട ദൂരാന്നള്ളൂ വേറെകുട്ടിയാള്ണ്ട് അപ്പൊപിന്നെ കൊറച്ച്ദൂരാണന്ന്ണ്ടെലും അവരങ്ങനെപോകും
ആഹ് ആ പോയിട്ട് എപ്പം വരും.
ആര് ആന്ന് ഇപ്പൊപിന്നെഞാന് കുറച്ച്ദിവസായിട്ട് രണ്ടുമാസത്തിന് നിർത്തിക്കാണ് കാരണം മദ്രസില്ദെഫ് ഫ്ന് കൂടിയിട്ടുണ്ടവന് നിബിദിനൊക്കെ അല്ലേ വരുന്നത് ആ പ്രാക്ടീസിനപ്പൊ എത്തൂലാ, ടൂഷ അന് പോയി വന്ന് പിന്നെ ദഫ്ന് പോല എത്തൂല വല്യ കുട്ടികളല്ലല്ലോ പത്ത് വയസ്സാണ്അപ്പൊപിന്നെ എല്ലാതും മാടെ മേനേജ് രാവിലെ മദ്രസ് സ്കൂള് പിന്നെത്കഴിഞ്ഞ് ട്യൂഷനാക്കെ എത്തുലല്ലോ
അതിസ്കൂളിപോയിട്ട് വരുമ്പോഴേ ക്ഷീണമായി
ശീനാണ് ഉം അപ്പൊ അപ്പൊ പിന്നെ ട്യൂഷന് ഉം രണ്ട് മാസം ടീച്ചറോട് പറഞ്ഞിട്ട്ണ്ട്‌. രണ്ടു മാസം നിർത്തി. ക്കാണ് ഇനി അത് അത് ഫുള്ളായിട്ട് നിർത്തിക്കല്ല ശനിം ഞായറും പറഞ്ഞേക്കും ട്യൂഷന് അല്ലാത്ത ആ രണ്ടു മാസത്തേക്ക് ശനി ഞായറും മാത്ര ആക്ക്യക്ക
ആ അപ്പം ശെനി ഞായറുആണെങ്കി ഒരു എക്സ്ട്രാ കൊർച്ച നേരം,
ആഹ് അപ്പൊ പിന്നെ എക്സ്ട്രാ കൊറച്ച് ടൈം ട്ക്കും
ആഹ് അന്നേരം പിന്നെ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവല്ലോ
ആഹ് ആഹ്
ഉം പക്ഷെ പിള്ളേർക്ക്ആകാപ്പാടെ ഞായറാഴ്ചയൊക്കെയാണ് ഒരു റെസ്റ്റ് കിട്ടുന്നത്
ഓ എപ്പളും പറയും. ആകെ ഒരു ഞായറാഴ്ച്ചുള്ളൂ. അയിനും ഒഴിവില്ല. ഒന്ന് കളിക്കാനും, പ്പൊയിവില്ല അപ്പം പറഞ്ഞു സ്കൂൾന്നൊരു പിരിയഡ്ങ്ങക്ക് പി ടി ടൈംട്ട്ണില്ലേ അതില്കളിച്ച
ഉം അയ്യോ അതൊരു ഒരു അരമണിക്ക് അരമണി റോയിൽന് കാണത്തില്ലല്ലോ.
ആഹ് ഇല്ല. ച്ചാനും ആയില്ലേ.
ആഹ് അത അതല്ലെ സ്കൂളില് പോലെ നമ്മുക്ക് ഞായറഴ്ച കിട്ടുന്നൊരുലീവും സ്കൂളിൽതമ്മി വ്യത്യാസംണ്ടല്ലോ ഉം അവർക്ക് പിന്നെ ഇനിയിപ്പം ശെനി ഓണ
ടൈമില് പഠിച്ചിട്ടില്ലാന്ന്ണ്ടെങ്കി പിന്നെപ്പോ അവർക്ക് ഒന്നു അറിയില്ല. അതാണ്ഒന്നാമ്പത് മെയിന്പ്രശ്നം
ആന്നാന്ന് ഈഒരുപ്ര ആഒരു ടൈമില് പഠിക്കേണ്ടആ ടൈമുണ്ട്ളൊ
ആഹ് മനസ്സിലാകാണന ടൈമുണ്ട്. അതേള്ളൂ അവരെ മണ്ടേൽ ന്ക്കുള്ളൂ.
ഉം അതാ നമ്മൾ ഉം
ഞമ്മളെ ഞമ്മളായി നമ്മളെമക്കളെഇതാക്കണ്ടല്ലേ അവർക്ക്പഠിക്കാന് നമ്മള് പ്രോത്സാഹിപ്പിച്ച പിന്നെഅവര്ഇഷ്ടം പഠിക്കണതൊക്കെ അവരിഷ്ടം സഹായങ്ങൾ ഞമ്മള് ചെയ്തൊട്ക്കാ
ഉം അതാ പിന്നെനമ്മള് ജസ്റ്റ്ഈ പ്രായത്തിലേക്കങ്ങ് ഒളപ്പിക്കകഴിഞ്ഞാ പിന്നെങ്ങ് ഉളു
പോയേ പിന്നെ കിട്ടൂലോ പിന്നെ നമ്മള് ലാസ്റ്റ് എസ് എൽ സി പ്ലസ്റ്റ് വെച്ചിട്ട്ന്ന നോ കിടന്നും ഒന്നും ആവൂ
ഉം, ഉം, ഉം അതാ അതൊരെൻടല്ല്യേ, അവടെത്തീട്ട് പിടിച്ചാ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ അവന് പറിണ് ണ്ട് ഇൻക്ക് ആ ഒരു ദിവസം ള്ളു എന്താണ് സ്കൂ ഒര് ഒഴിവ് കിട്ടണ്ല്ല ഔ ട്യൂഷന് പഠിച്ചോ പഠിച്ചോ പഠിച്ചോന്ന് മാ എത്ര പറയണത് അതൊക്ക പറയ്
ഉം, കഷ്ടല്ല അത് നോക്കുമ്പഴത്തേക്കെ. ന ഇപ്പൊ രാവിലെ പോന്ന്‌ പിന്നെ വന്നിട്ടാണെങ്കിലും പിന്നെയും ക്ലാസ്സും കാര്യങ്ങളൊക്കെ അല്ലേ
ആഹ് രാവിലെ പിന്നെ എന്താണ് ആറ് മണിക്ക് മദ്രസന്ന എട്ട് എട്ട് മണിക്ക് വിട്ട എട്ടേ കാലാവും വീട്ടിലെത്തുമ്പോ പിന്നെ ആകുമ്പോ മുനെ പ ത്തിന് സ് സ്കൂൾക്കൊവാ പിന്നെവന്നിട്ട് പിന്നെട്യൂഷന്അവര് ടൈംമ്മ്ട്ട്ല്ല പിന്നെഅവർക്കണേ മഗ്‌രി ആറ്മണി ആറരആവുമ്പത്ത്ന് അവർ കൊറക്കം വല്ലോടത്തി
ഉം ആഹ് അതാണ് അവർക്കൊരു സമയം ന്ന് വെച്ചാ അവരുടെ ഒരു രീതിൽ എൻജോയ്മെന്റ് അങ്ങനെ പറ്റുന്ന
എഴ്താനില്ലത്എഴുതാനോ വായിക്കാനോന്നും ടൈമില്ലമക്കൾക്ക് എല്ലാംമാ ക്കളെവസ്ഥതന്നെയാണ് നമ്മളെരാൾത് മാത്രല്ല പാ
ഉം എല്ലാരുടെ ഉം നമുക്ക് ചില സമയത്ത് ഒര് ഇത് വരും വിഷമം വരും പക്ഷെ പിന്നെ അവര് ഭാവിആലോജി ആലോചിക്കുമ്പോ
ഉം ഞാഅങ്ങനെ ഞാനിങ്ങനെ പറയുമ്പോപറയും നിനക്ക് വേന്തനത് യാണ് ഞാൻ ഇപ്പ പഠിച്ചാ പറഞ്ഞാ പഠിച്ചാ അല്ലെങ്കി പിന്നെത് ഖേദം വരും
ഉ
പഠിച്ചാൽ മതിയായ്ന് മൂന്ന്ള്ളേര്. സമയം പറിയും.
ശൊ നമ്മള് പറയുന്ന നമ്മള ഇപ്പം പറയും ആ ഇനി എപ്പ പഠിച്ചാ പിന്നെ ആവുമ്പോഴത്തേക്കും നല്ലവണ്ണം എൻജോയ് ചെയ്യാ പക്ഷെ അതുംഷാ പിന്നെനമ്മൾ വെല്ല്യവെല്ല്യ ക്ലാസ്സിലെത്തുമ്പോം എക്സ്ട്രാ ഇതായിരിക്കും പഠിക്കാനൊക്കെ
ആവാണ് പിന്നെപ്പോജോ അങ്ങനെപോകല്ലെ ലൈഫ്
ഉം എന്താലും പ് അങ്ങനെയെക്കെ ഉം ഇനിയിപ്പോ പിള്ളാര് വരാറായോ എപ്പൊവരും?
ആഹ് ഇവരൊര്നാലര ഒക്കെവും നാലെമുപ്പതൊക്കെവുംവരുമ്പോ
ഉം ചായയൊക്കെഇട്ടിട്ട് ആ ട്യൂഷന് ആ ഇന്ന് ട്യൂഷൻഇല്ലല്ലോല്ലേ?
ഇല്ല ഇന്ന്ട്യൂഷനില്ല
ഉം ഉം ഉം ആഹ് ബാങ്ക് വിളിക്കുന്നേ ഞാൻ അങ്ങോട്ട് വിളിക്കാമേ
ആ ഓക്കെ ശെരി.
ആഹ് അഹ് ശരി